ഓ ഹലോ
അലോ
എന്തക്കെ വർത്താനം
നല്ല വിശേഷം എന്താ ഇങ്ങളെ വിശേഷം
നല്ല നല്ല വിശേഷം കൊ അത്രേ ആയല്ലേ നമ്മ സംസാരിക്കും ഇതു വലിയ പിന്നെ എന്തൊക്കെ മക്കളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്
മക്കളൊക്കെ കൊഴപ്പില്ലാതെ അങ്ങനെ പോണ് പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നത്തിലാണ്
ആ ആ ചെറുതലൊക്കെ സ്കൂളൊക്കെ ആക്കിയോ
ചെറുതിനിനെ സ്കൂളിൽ ചേർത്ത് അത് രസമുണ്ടായി ചെറുതിനെ എൽ കെ ജില് ചേർത്ത് രണ്ടു ദിവസം സ്കൂളിൽ പോയി രണ്ടാമത്തെ ദിവസം ഞാൻ സ്കൂളില് കൊണ്ടാക്കി ഓൻ അവിടെ നിൽക്കൂല കരച്ചില് അതിന് ടീച്ചർ വലിച്ചെടുത്തു ടീച്ചർ വലിച്ചെടുത്തിട്ട് പിന്നേ ഞാൻ വീട്ടുക്കു തന്നെ പോന്നു അപ്പൊ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ എന്നെയും വിളിച്ചു അപ്പൊ അവിടെ പോയി കൊണ്ട് വന്നു അപ്പൊ ഈ വർഷം പറഞ്ഞയക്കണ്ട അടുത്ത വർഷം തൊട്ട് പറഞ്ഞയക്കാന്ന് പറഞ്ഞു
അപ്പോ അപ്പൊ എന്താണ് ഇവിടുണ്ടായത് അങ്ങനെത്തെ പ്രശ്നവാ അത് പിന്നെ ഡോക്ടറുടെ അടുത്ത് അല്ലെങ്കിൽ പിന്നേ ഇതിന്റെ ഒരു ഡോക്ടറുണ്ട് കുട്ടികളെ ഭാഗങ്ങൾ മാത്രുള്ള ഒരു ഏരിയാ ഉണ്ട് തരുന്നപോലെ ഒരു കാർഡ് അതിനതിനസരിച്ച് പോയാലേ ആ അത് പോലെ കണ്ട് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലത് ശെരിയാവും ഇവിടെ ഉണ്ടാരുന്നു രാത്രി ഉറക്കത്തിൽ ഒകെ കരച്ചിലും മോക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ പിന്നേ അമ്മോള അതേ മാതിരി രാത്രിയിലൊക്കെ കരയുക ഞെട്ടി ഉണരുക ആ ഓർക്കത്തിലൊക്കെ പറയാ ഞാൻ പോവൂല എന്നെ ഇവിടെ ആക്കണ്ടാ അങ്ങനെ പറഞ്ഞ കരയുന്ന ഒരു പ്രശ്നം ഇണ്ടായിരുന്നു അ ശരി അപ്പ പലവർക്കും ഉണ്ടത് ഞാൻ വിചാരി അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു രണ്ടി വിടെ ശരിയാവും അങ്ങനെ ഇങ്ങനെ കുട്ടിക്ക് ശരിയാവണില്ല പിന്നെ കുട്ടി പായയില് മൂത്രമൊഴിക്കലും അങ്ങനൊക്കെയുള്ള പ്രശ്നങ്ങള് ഇങ്ങനെ കൂടി കൂടി വന്നു ഉം ശരി നിനക്ക് ണ്ടല്ലേ അനെ പിന്നെ മറ്റേതൊക്കെ എന്ത വിയെ എന്താ ചെയുന്ന
വലിയോള് വലിയവള് ഇപ്പോ വല്യ മോളിപ്പോ ഒമ്പതിലൊക്കെ ആയല്ലോ പിന്നെ രണ്ടാമത്തവനെ ഇപ്പൊ ഞാൻ അഞ്ചാം ക്ലാസ്സിലെത്തി നിങ്ങളെ കുട്ടികളെ ആറ്റു കുട്ടികളൊക്കെ
ന്റെ മോൻന്താ പത്ത് കഴിഞ്ഞു വലുത് എന്നക ഇന്ന് രണ്ടാമത്തഹ് പാറാ ക്ലാസിക് എത്തി മറ്റോളെപ്പ ചേർത്തു എൽ കെ ജി ക് പോന്ന്ണ്ട് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല നല്ല നല്ലല്ല പോണണ്ട് കൊയ്പല്ലാതെ ങ്ങനെ പോഉന്നുണ്ട്. പിന്നെ ഭർത്താവ് എന്ത് ചെയ്ന്ന്?
ആ ഇത്അ മാർക്ക്ണ്ടോ?
ആഹ് കൊഴപ്പല്യ
ആഹ് മാഷാഅള്ളാഹ്
ഉം പ്പൊ എവിടേലൊക്കെ കാത്തിരിക്കാണ് വെളിയില് കിട്ടാ കിട്ടണല്ലോ അങ്ങനെ അടുത്ത എവിടെയെങ്കിലു ആയാല് ആ അടുത്ത എവിടെയെങ്കിലൊക്കെ ആയാൽ നല്ല കിട്ടലേഞ് പിന്നെ എന്താണ് ബർത്താവ് എന്തെ യ്യ്ണെ
ഭർത്താവ് പ്പ കൊർച്ച് ബുദ്ധിമുട്ടാണ് ള്ളത് മൂപര് പിന്നെ ക്കറിയാലോ ഏ ഹ് വർക്ക് ചെയ്തിരുന്നത് തയ്യലൊക്കെ ചെയ്തിരുന്ന ആളാണ് ഗൾഫ്ക്ക്ണിന് മുമ്പ് അര്വർക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതി സർട്ടിിക്കറ്റ് ക്കെ ഉള്ള ആളാണ് പക്ഷെ മൂപ്പരിപ്പോൾ ഗൾപ്പിൽ പോയി ഇതൊക്കെ മറന്ന് ഏ ഇത് തുന്നല ഒക്കെ മറന്ന് ഇപ്പോൾ ഇപ്പോൾ ഗൾഫിൽ ഇപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ നാട്ടിൽ വന്നിക്കണ് ഗൾഫ് നിർത്തി ഇപ്പോൾ പണിയന്നില്ലാത്തരവസ്ഥയിലാണ് അവിടുത്തെ ഗൾഫ ഗൾഫും ഇല്ല ആ നാട്ട വട്ടിലോ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൊ തയ്യല് തുന്നലൊക്കെ മറന്നത് ഇപ്പോ ഇനി ഇത ഇല്ലല്ലോ
അല്ല അത് എള്ള ആളാവുമ്പോളെ ആരെ ആളാകുമ്പോ പിന്നെഴപ്പമില്ല അത് പെട്ടന്ന് ഒരു രണ്ടു ദസം നോിയാല ആ സ്റ്റോക്കിതിന്റെ സാ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൊ ഒഴിവാക്കി നിർയതകുമ്പോ പിന്നെ അതൊക്കെ ഒഴിവാിട്ടുണ്ടാവ സർട്ടിഫിറ്റ് നമ്മൾ സൂക്ഷിച്ചു വെക്കും എന്നാലും അതിനുള്ള പല സാധനങ്ങളും ഉണ്ടല്ലോ അക്കെ എന്താണ് ഞമ്മള് ഷോപ്പ ഉണ്ട നമക്ക് അപ്പ നമ്മൾ എന്താണ് പറ്റുന്നുണ്ടെങ്കില് എന്താണ് അവിടക്ക് വന്നാല് നമ്മൾ അവിടെ നല്ലൊരു ജോലി സെറ്റ ആക്കി തരാം പ്രത്യേിച്ച് ആര് അവർക്ക നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഡെയിലിതന്നെ നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കും. പറ്റും കാരണം നമ്മള് ബൾഗാണ് എന്നാലും കുഴപ്പില്ല നമ്മുക്ക് നമ്മളൊന്ന് കണ്ടറിഞ്ഞിട്ട് നമ്മളെ നാട്ടിലുള്ളവർക്ക് അധികം ഒരു ഇതുണ്ടല്ലോ എല്ലായിടത്തും. അപ്പോ ആ ഒരു ഇത് ചെയ്യും എന്തായാലും പിന്നെ നമ്മള് കൂടുതല നമ്മളതില്. പുറമ് ത്തെത്തെ ആൾക്കാരാണ് വർക്ക്‌ ക്ക് ചെയ്തൊണ്ടിരിക്കണത്. യൂസിലെ നമ്മളുടെ യൂണിറ്റ് ആണുട്ടോ അപ്പോ ഉം എന്താണ് ഞമ്മൾ മറ്റുള്ള ഷോപ്പുകളിലേക്കുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നേ. ഇപ്പോ ഇപ്പോ ഞമ്മ അന്ന രണ്ട് മൂന്ന് ഷോപ്പ് ചെറുത് ഇട്ടിട്ടുണ്ട്. അപ്പോ അതിൽക്ക് ആകുമ്പോ നമുക്ക് നല്ലൊരു സാലറി അതുമെന്നു ഉണ്ടാക്കാൻ പറ്റും. സ്റ്റിച്ചിങ് അറിയുന്ന ആളാവുമ്പോ . എന്റതൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യു ല്ലോ അല്ലേ?
ആ ചെയ്തിരുന്ന ആളാണ്ഈ ഷർട്ടും പാൻറ്സും എല്ലാം അടിച്ചിരുന്നതാണ് ആ നല്ല രീതിക്ക് ഇവിടെ വർക്ക് ആ വർക്ക് ചെയ്ത കൊണ്ട് അതിനിടെയിലാണ് നല്ലൊരു വിസ വന്നുണ്ട്എന്ന് പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ അതിന് പോയത്. പിന്നെയിപ്പോ എന്തൊക്കെയോ അവിടെന്തൊക്കെയോ ഇഷ് ഷ്യു ആയി ഇപ്പോ അവിടെ നിർത്തിപ്പോന്നു. അപ്പോ അതും ഇതും ഒന്നും ഇല്ലാത്ത ഒര
അല്ല അത് ന്ന് പരഞാൽഎങ്ങനെ വെച്ചിട്ടാ ഈ സ്റ്റിച്ചിങ് നമ്മള് സ്വന്തമായിട്ട് ചെയുമ്പോ നല്ല ഒരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുഒ ക്കെ ചെയ്യും. അതാ പിന്നെ നമ്മള് ആൾക്കാ ഇത് ചെയ്യുമ്പോ നമുക്ക് അതിനെക്കാളും നമുക്ക് കൂടുതല് കൂടുതല് ഇങ്ങനെ വരുമ്പോ അതിനുസരിച്ച് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മള് ഗൾഫ് പറയുമ്പോ ഞമ്മൾ ഒറ്റക്ക് വേറൊരാളുടെ കീഴിൽ നമ്മള് ചെയ്യുമ്പോ, ചിലതാണ്ട് കറക്റ്റ് ആകും ചെലതങ്ങട് സെറ്റ് ആവാൻ പണി തന്നെ ചിലത് ഭയങ്കര പ്രയാസമായിരിക്കും. ഓല് ഇവിടുന്ന് ഉണ്ടാക്കി അത്ര ഉണ്ടാക്കൻ കഴിയു. അയാള് അവിടെ പോയിഇരുന്നിട്ട് ഒരു കാര്യല്ല ഈ മൂന്ന് മക്കളെ വെച്ചിട്ടേ. അങ്ങനെ ദൂരം പോയിരുന്നിട്ട് കാര്യല്ലാ, മ്മള് ജീവിതം ഇങ്ങനെ ഇല്ലാന്ധാവല്ലെ ഒറ്റക്ക് ഒറ്റക്കുള്ള ലൈഫ് ആകുമ്പോ അതൊരു സന്തോഷ ഇല്ലല്ലോ അയില്. ഇതാ പറയുമ്പം നമ്മുക്ക് ഡെയിലി വീട്ടില്ക്ക് വരാ ല്ലേ? ആ സമയം ആകുമ്പോ വീട്ടിക്ക് വരാം. അങ്ങനെയൊക്കെ പറ്റും. ആ അപ്പോ എന്താണ് ഞാന്... എന്താണ് ഇവിടെ ഏത് നിങ്ങളെ വീടിന്റെ ഭാഗത്ത് ആ പരിസര പ്രദേശത്തൊക്കെ ഏതെങ്കിലും ഇൽ ഞങ്ങൾ അതിൽ തന്നെ വ അവ, ഒഴിവുള്ള ഇത്ണ്ടെന്നുണ്ടെങ്കിലിൽ അങ്ങട്ട് ഇങ്ങളോട് ഞാൻ അറിയിക്കാം, പിന്നെ അതെല്ലാന്നുണ്ടെങ്കില് അതാണ് ഞമ്മൾ ഇവിടെ തന്നെ ഉണ്ട് അടുത്ത ന്നെ. അതിൽക്കാണെങ്കിൽ അങ്ങനിം അന്വേഷിച്ചിട്ട് ഞാനങ്നൊരു ഇപ്പൊ അങ്ങനെ പോവലില്ല കാരണം, ഇൻക് ഇങ്ങനെ കാലുകൊണ്ട് വയ്യാതായപ്പോ എനിക്ക് പോവാൻ ഭയങ്കര പ്രയാസാണ്. അപ്പൊ പിന്നെ, ഒരു സ്റ്റെപ്പൊക്കെ കയറി പോണം കാരണം നമ്മൾഈ യൂണിറ്റൊക്കെ തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മള് എന്തായാലും നമ്മുടെ ഉള്ളിൽ തുടങ്ങണം നല്ല ഉള്ളിലായിരിക്കും ഒരുബിൽഡിങ്ങിന്റെ ഉള്ളൾ ഉള്ളിൽ നല്ല കോണി കയറി പോണം. കാരണം അങ്ങനെയും അങ്ങനെള്ള ഏരിയയിലാണ് നമ്മള് യൂണിറ്റ് ആയിട്ട് തുടങ്ങുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ, എന്താ അതേ നമുക്ക് മുതലാവുള്ളൂ കാരണം നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കൊറ റേറ്റിൽ ഇങ്ങെനെ കൊടുക്കചെയ്യാ. സ്റ്റിച്ച് ചെയ്യുന്നവർക്ക്, ഹാര്യവർക്ക് ചെയ്യുന്നവർക്ക്, ഫാഷൻ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് നമ്മൾ ചെയ്യുള്ളൂ ട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ, അപ്പൊ എനിക്ക് പോവാൻ വയ്യാത്തൊരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് തന്നെ വല്ലാതെ ഞാനങ്ങട്ട് പോവാറില്ല ഇപ്പൊ എന്താണ് ഇക്ക പോവാറാണ് സാധാരണ. അപ്പൊ അവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അപ്പൊ അവര് വന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടേ അതിനനുസരിച്ച് ഞാൻ നിങ്ങളോട് വിവരങ്ങളൊക്കെ അറിയിക്കണ്ട് പിന്നെ വീട്ടിലൊക്കെ എന്തൊക്കെയ കൊഴപ്പം ഒന്നും ഇല്ലല്ലോ വേറെ പണില്ലാതെ ആയാൽ തന്നെ കഴിഞ്ഞില്ലേ?
ആഹ് കഴിഞ്ഞില്ലേ നിങ്ങക്ക് അറിയാലോ ആഹ്. തന്നെയ ഈ കുട്ടികള ക്കണ്ടാമ്പോ അവർ ക്കെന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടാവും നക്ക അറിയണ തന്നെ അല്ലേ?
പിറ്റല് ചിലവെ സ്കൂൾ തുറന്നും. സീസൺ ആണ് ഈ സമയത്തൊക്കെ എന്ത നല്ലൊരു ചെലവാ മൂന്നാള് പോവാന് എന്നൊക്കെ പറയുമ്പോ നമ്മൾ പോ കൂട്ടി പോയോ ഇല്ലയന്നുള്ളതല്ലേ നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് റെഡി ആക്കി കൊടുക്കണല്ലോ. അങ്ങനെണ്ടല്ലോ ഉം എന്താ ചെയ്യാ ആഹ്. ഞാന് ഞാനിപ്പ ഇങ്ങനെ ഇര്ന്നപ്പോ എന്താ പാടുന്നാവും ങ്ങനെ വെർതെ മനസ്സ ഇങ്ങനെ വരിക നമക്ക് അങ്ങനെ ചില സമയത്ത് നമ്മൊരിക്കെ രക്ഷപ്പെടുത്തിവരായിരിക്കല്ലേ നമ്മ ചെല സമയങ്ങളിൽ മനസ്സൽക്ക് ഇങ്ങനെ ഓർമ്മ വരുവല്ലോ. അങ്ങനെ എന്താന്ന അറിയില്ലോ ഇങ്ങനെ വിള കട്ടണ
അത ഏതായാലും നന്നായിട്ട് ഞാൻ ചേലോൽക്ക് ഒക്കെ ഒരു ബുദ്ധിമുട്ടാവും ഞമ്മൾ ചോദി കുമ്പളെ. ങ്ങള് പറഞ്ഞതെന്നെ വല്യ ഉപകാരം ഏ ആ
നമ്മളൊന്ന് നമ്മള് ന്തായാലും ഒരാളെ അറിയിക്കാണ്ട് ക്കാൻ ശ്രമിക്കണം ന്തായാലും നമ്മളങ്ങനെ പ പറയാ പറയാൻ നമുക്ക് ഇഷ്ടണ്ടാവൂല്ല പിന്നെ നമ്മള് ആണ്ങ്ങക്കും തെന്നെ നമ്മളായിട്ട് അന്വേഷിക്കണതൊന്നും ചെലോല്ക്ക് ഇഷ്ടണ്ടാവൂല്ല പക്ഷെ ഗതി മുട്ടുമ്പോ അതായാലും കൊഴപ്പമില്ലാന്നുള്ളാരു ലെവൽ ക്കെത്താണ് മ്മള് അതാണ് ആര് അന്വേഷിച്ചാലും വാണ്ടില്ല നല്ലൊരു ജോലി കിട്ട്യാല് കാരണം ഇപ്പോന്ന് പറഞ്ഞാ പഴേ മാതിരി അല്ല ലോണായിട്ടും പലേതിനും പൈസ വേണല്ലോ പിന്നെ കുട്ട്യാളെ വണ്ടി ഫീസ് അത് ഇത് എന്തോരം ചെലവാണ് ഞമ്മക്ക്
ചെലവുകള് നല്ലോണം ണ്ട് ഏയ് രണ്ടാക്കും നല്ല പണി വേണം തെന്നെ നടക്കൊള്ളൂ പിന്നെ വീട് കൂട്ടു കുടുംബ തിലൊക്കെ നിക്കുമ്പോ എന്തായാലും നല്ലൊരുത് വേണ്ടേ അല്ലെങ്കില് നമ്മള് നമ്മളെ രക്ഷിതാക്കക്ക് എന്തായാലും നമ്മളൊന്ന് അറിയണം അതല്ലാ അറിയണ്ടാ ന്നല്ല ഒറ്റക്കാണെങ്കിലും നമ്മളത്അറിയ യണം പക്ഷെ ന്നാലും കൂട്ടത്തിലുങ്ങൂടി ആവുമ്പോ നമുക്ക് ഒന്നും കൂടി ഇത് കൂടാ ചെയ്യാ ചെലവ് കൂടും ഒറ്റക്കാവുമ്പോ എല്ലാം വേണന്ന് പറഞ്ഞിട്ട് കാര്യല്ല അത് പിന്നെ എല്ലാരും രണ്ടാക്കും ഇല്ലെങ്കിലും ഒരാക്ക്ണ്ടായിങ്ങാണ്ട് ഒരാക്ക് ഇല്ലെങ്കില് ഭയങ്കര പ്രശ്നാ അത് അതെ ഇന്ന് എന്തായാലും നല്ല ഒ രു പണി ആവട്ടെ വേഗം അടുത്ത് എവിടെയെലും തന്നെ കിട്ടോന്ന് നോക്കികോളിൻ കേട്ടോ എന്തായാലും അതിന് ഒരു ഇതാവണ്ട പക്ഷേ ഞാന് ഇതുതന്നെ എന്തായാലും കറക്റ്റ് ആയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടേ നിങ്ങക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്തരീതി ക്ക് ഇതില് എങ്ങനാവെച്ചിട്ടാ ഓൺലൈനായിട്ട് അയക്കണ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏ ആഹ് അപ്പൊ ഞാന് എന്താണ് അത് മം നമ്മള് ചെയ്യണ ത് നമ്മള് കൊണ്ടയ് കൊടുക്ക കൊണ്ട്‌ കൊടുക്കാനൊക്കെ വേറെ വേറെ ആളാണ് എല്ലാത്തിനും ആളാണ് അപ്പൊ അതില് എന്താണ് അങ്ങനെ ചെയ്യുമ്പോ അതിനായിട്ട് വണ്ടി വരും കൊറിയറിന്റെ ഓഫീസില് നമ്മള് കൊണ്ടെത്തി ച്ചാ മതി നമുക്ക് അതിനായിട്ട് വണ്ടിയൊക്കെ വണ്ടിക്ക് ഒരാളും ഒ ഒക്കെ നമുക്കായിട്ട് ഉണ്ട് കാരണം ബൾക്ക് ആയിട്ട് ആകുമ്പോ ഒരുപാട് ഇത് വരുമല്ലോ നമുക്ക് ഓർഡറ് വരുവല്ലോ അപ്പൊ നമ്മള് ഇപ്പോ അധികവും ഈ ഓർ ഓൺലൈനിൽ കൂടെആണല്ലോ ആൾക്കാര് കൂടുതലും എടുക്കണ ത് അതു കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു ഇതിൽ നിന്നുള്ള നെലക്കാക്കി മാറ്റിയത് ഉം തൊടങ്ങിയത് ഇപ്പ പിന്നെ ഷോപ്പുണ്ട് ഷോപ്പിലേക്ക് വരാനൊക്കെ ഷോപ്പ് ല് വന്നിട്ട് പർച്ചേസ് ചെയ്യാം അങ്ങനെയുണ്ട് പിന്നെ നമ്മള് റീസന്ിങ്ങിനൊക്കെ പിന്നെള്ളവർക്ക് നമ്മ അങ്ങനോട് കൊടുക്കണതണെ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ പറഞ്ഞാല് നമ്മള് ഇവി ഒരേപീസ് അല്ലെങ്കിൽപിന്നെ മുപ്പർക്ക് ഇങ്ങനെ ചെയ്യ ഓനെ പീസ് സ് ഒന്നിച്ചെടുത്തിട്ടേ അതെന്താണ് മൂപ്പർക്കത് ഒരു ചെറിയൊരു എന്താണ് ഷോപ്പ്ക്കിട്ട് അങ്ങനെ സെയിൽ ചെയ്യാൻ താല്പര്യം എെ ഞങ്ങ ചെയ്യാം ങ്ങങ്ങള് അത്രയും ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് നിങ്ങള്ഫസ്റ്റ് ബെനിഫിറ്റ് ഒന്നും തരണ്ട ഞാന് എന്റെ റിസ് കില്ഞൻ നിങ്ങൾക്ക് കുറച്ച് പ്രോഡക്റ്റ് തരാം ഉം് അത് മൂപ്പര് ഓൺലൈൻ ആയിട്ട് സെയിൽ ആക്കിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും റൂം സെറ്റിക്കിയിട്ട് അങ്ങനെ സെയി ആാക്കിയാലും കുഴപ്പമില്ല പക്ഷെ പൈസ തീരമല്ലാത്ത സമയത്ത് ഒരു റൂം സെറ്റിങ്ങ്എന്നൊക്കെ പറഞ്ഞല് കുറച്ച ക്കരിക്കും ആ ബുദ്ധിമുട്ടോ കുറെ പണി ഇല്ലാെണ്ടിരുന്ന ഒരാളാവകുമോ നമു അറിയാലോ ചിന്തിക്കാനോ ഉ അപ്പൊ എങ്ങനാലും കുഴപ്പില്ല എനിക്ക് താല്പര്യംള്ളൂ എനക്ക്ത്രയും നല്ല വിയരങ്ങൾക്ക് എത്തട്ടെ എല്ലാരരുംന്നുള്ള അവർ ഇതാണ് അപ്പ നമ്മൾർ കഴിഞ്ഞ നമ്മ ചെയ്താ നമ്മ അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഷോപ്പിലൊക്കെ നമ്മള് പ്രൊഡക്ട് കൊടുക്കുന്നുണ്ട് ബൾഗറായിട്ട് റേറ്റ് കുറഞ്ഞ റേറ്റിലായിട്ട് നമ്മൾ കൊടുക്കും അപ്പൊ അതിിയ്പ ഒരു അ കുറച്ച് വല്ിയൊരു എമൗണ്ട് ആക്കിയിട്ട്ക്ക് സെയിൽ ആക്കാം അത് ഓൺലൈന ആയിട്ട്ക്കെ ചെയതിനെ പറ്റി കൂടുതൽ അറിയില്ലുണ്ടെങ്കിൽ നമ്മൾതിനെ പറ്റി പറഞ്ഞ തരുണ്ട് കാരണം ഉം നമുക്കൊരുതില്ല ടോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ അങ്ങ് ഇപ്പോഒരു വിഷയെള്ള കാര്യല്ല രൂപവും കാര്യങ്ങളൊക്ക ഉണ്ടാക്കിങ്ങ നാലാളെ കൂട്ടിയാൽ മതി പിന്നെ നമ്മള് പരസ്യം ഞമ്മള സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുമ്പോണ്ടല്ലോ അത് അങ്ങനെ അങ്ങ് പോയിക്കോളും അതിലൊരു പേടി ആദ്യം ഒന്ന് രണ്ട് രണ്ട്മാസക്കെ ചെലപ്പോ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ തോന്നും ഞമ്മക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് പോവൂലേ ഇരിക്കോ അങ്ങനൊക്കുള്ള ചെറിയരു ഭയമൊക്കെ ഉണ്ടാവും പക്ഷെ പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല അത് പിന്നെ പിന്നെ ഓരോരുത്തർ ഇത് കാണും ഒരാൾ എടുക്കും ആ ആളെ നമ്മുക്ക് നമ്മളുടെ അടുന്ന് എടുത്തി ഒരു ഇത് പറയല്ലോ ഇങ്ങള് ഇടുന്ന പ്രോഡക്റ്റ് നല്ല നല്ലതാന്ന് പറയ്പോ പിന്നെന്താവും ആളെ ഒരു പരിപാടിക്ക ഇട്ട്ണ്ട് പോയണ്ടല്ലോ അതാണ് നമ്മളെ പെണ്ണുങ്ങുടെ വെച്ചിട്ടാണ് ആദ്യം തെടങ്ങിയത്
ആ
എന്നച്ച ഇപ്പൊ പെണ്ണുങ്ങൾ നാലാള് അടിക്കണ്ട് ഇങ്ങിട്ട് പോയാല് അത് ഇത് എവിടുന്നാടി എന്ന ചോദിച്ചാൽ കഴിഞ്ഞില്ലേ തെടങ്ങി അപ്പൊ പിന്നെ ഒരു നമ്പർ കൊടുക്കും അങ്ങ് അങ്ങനെ കിട്ടോണ്ട ആ കാര്യത്തില ഒന്നും ഒരു പേടിയും വേണ്ട ട്ടോഓർഡർ കിട്ട തുലെജിത് കൊണ്ടാവാ മടിക്കണ്ടനിയിപ്പ മൂപ്പർക്ക് ചിലപ്പോ മടിയെരിക്കും അതൊന്നും വിഷയാക്കണ്ട ഞങ്ങളാണ്ട് എന്താണ്ഈ വിരുന്നര് വരുന്ന മട വന്നിട്ടെ കുറ ആ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് വരിണ്ട് അപ്പോ ആ ആ എന്നിട്ട് ഇയ്യും എല്ലാം തൊടങ്ങിക്കോ. അപ്പൊ ഓനോട് അങ്ങനെ പറയ ക്കാൾക്കരു ബുദ്ധിമുട്ടായി തോന്നുവാണെങ്കിട്ടോ. ഒറ്റഅടിക്കൊനൊണ്ടോ ഓനെന്നു. പറയണ്ട, ന്നിട് മെല്ലെ പറഞ്ഞിട്ടോ എന്നിട്ട് എനക്ക് പറ്റുയുണ്ടാേ പെണ്ണുങ്ങള് പറയുംഅറിയാ പണി കണ്ടുടിച്ചെടുക്കുന്നവനാണെങ്കിൽ ചെലർക്കതു പോരാത്തതാണ്. അങ്ങനെയുണ്ട് അപ്പ ആ ഒരു ഇത് വേണ്ട ചോ ഉം എന്താലു അതിനെ പറ്റി ചോയിച്ചിട്ട് പറയ്യാ. ഞാനും ബിടെ ഇക്കാനോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പറയാ ഏ.
വലുപകാരം ഏതായാലും പിന്നെ ഞാനേ ഞാനിങ്ങനെ ബുദ്ധിമുട്ട് ക്ക ആരോടാപ്പിതൊന്ന് പറയാ എന്നുള്ള രീതിയിലിങ്ങനെ സങ്കടപ്പെട്ട് നിക്കേന്നു. പ ഇത് ഇങ്ങള് പറ മാരി ഈ ഒരു കാര്യംആവോണ്ടെല്ലാരോടും പറയാൻ പറ്റൂല്ല നമുക്കത്രേ അടുപ്പുള്ളോലടുതൊക്കേ ചോയ്ക്കാനും പറയാനും പറ്റുവൊള്ളൂ. അപ്പോ ഇതേതാലും പറഞ്ഞത് വല്ല്യൊരുപകാരായി.
എന്താച്ചിട്ട് നമ്മുക്കീ ഞ ഇൻക്കറിയാം.